ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കണ്ട് എന്താണ് അവിടെ ഭയങ്കര മഴയാണോ?
ഇവിടെ നല്ല മഴണ്ട്.
ഓ അത് ശരി. പിന്നെ ഇടിയുണ്ടോ? ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോ നല്ല ശ്രദ്ധിക്കണേ.
ഉം മിന്നല് ഇല്ല ഇണ്ടാ ഇപ്പൊ മിന്നലൊന്നും ഇല്ല മഴ ഉണ്ട്. അതുകൊണ്ട് ചൂടൊക്കെ ഒരു കുറവുണ്ട്. ആ
മുന്നേ ഭയങ്കര ഇടിമഴ ഒക്കെ ആയിരുന്നല്ലോ.
ആ ഇടിമന്ന ലേറ്റ് നമ്മടെ ഇവിടെ മഞ്ചേരി നാല് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ?
ആ അതെ അതെ ഞാനും കേട്ടിരുന്നു. അതെന്തോ ഒരു വ്യൂ പോയിന്റിലായിരുന്നു ഒരു പാറ അവിടെ അങ്ങനെ വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു ഒന്ന് കേട്ടു.
ആ ആഹ് അതായത്
പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ ഷോപ്പിങ്ങുംസ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ?
ഓ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഏറെക്കുറേകഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉണ്ടാവും ഇനിയിപ്പോ എന്തെങ്കിലും ട്ട് പിന്നെ
അത് ശരി
നമുക്ക് പിന്നെ ചെറിയ മോന് മോനൊക്കെയുള്ള ലിസ്റ്റ് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ സെന്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പംആ നമുക്ക് ആ ലിസ് റ്റ് നോക്കിട്ട് അങ്ങോട് വാങ്ങി ച്ചാ മതി അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ആഹ് അപ്പൊ ഇങ്ങള് പറഞ്ഞ സമയത്താണ് കുറച്ച് കളർ എ ഫോർ വേണം അപ്പ അതില് ബ്ലാക്ക് കളർ കിട്ടിയിട്ടില്ല. അപ്പഴാണ് എനിക്ക് ഓർമ വന്നത്.
ആ അവർക്ക് ആ ഒരു ധ്യയനവർഷത്തേക്കുള്ളതും മൊത്തം ആ ഇങ്ങനെ എഴുതി തരുമായിരിക്കും അല്ലേ? അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. മറ്റേ ചില മിസ്സുമാരൊക്കെ ഉണ്ടേ രാത്രി പത്ത്മണിക്കൊക്കെ മെസ്സേജ് വിടും. നാളെ ഇത് കൊണ്ട് ണ്ട്വരണം പറഞ്ഞ് അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മടെ വീട്ടിലുള്ള ആളുകളൊക്കെ വീട്ടില് എത്തി ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വീട്ടില് അങ്ങാടിന്നൊക്കെ പോ പട്ടണത്തിന്നൊക്കെ ടൗണിൽഒക്കെ പോന്നിട്ടുണ്ടാവും. അപ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ
അയ് ശരിയാണ് ഇതിപ്പോ ഒരു ബോക്സ് ഒരു ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോക്സ് നമ്മള് വാങ്ങിട്ട് അയ്ൽ ഒലക്ക് വേണ്ട പിന്നെ ആവശ്യള്ള സാധനങ്ങൾ ഓൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കൈല് ആ പിന്നെ വാങ്ങിട്ട് ആ സ്കൂൾ ഓപ്പണിങ് ഡെ
ആഹ് ആഹ് അത് ഞങ്ങൾ ഒന്നാം ക്ലാസിലായന്ന് ഒന്നാം ക്ലാസിലെ മിസ്സ് മോള മിസ് അങ്ങനയിരുന്നു ട്ടോ?
അഹ്
ആഹ് അങ്ങനെ എല്ലാതും അവർക്ക് അവരുടെ ഒരു ഫയല് ഒരു പേര് എഴുതിയിട്ട ഒരു ഫയല് കൊടുത്തയക്കും. അതില് എ ഫോർഷീറ്റ് കളർ പേപ്പറ് കളേഴ്സ് അങ്ങനെയൊക്കെണ്ടല്ലോ എല്ലാ സാധനങ്ങളും അവർക്ക് വേണ്ടത് പശ
ആഹ് അല്ല അങ്ങനെ ചെയ്ത ഞ്ഞല് എല്ലാ കുട്ടികും മറ്റ നമ്മൾ പറഞ്ഞു കഴിഞ്ഞും പേരെന്റ്സ് കൊടുത്തേക്കാത്തവരക്കണ്ടാവും. ഇങ്ങനെ ആകുമ്പം നേരത്തെ ഇവിടെ എത്തി കഴിഞ്ഞാല് നമുക്ക് എന്താ ആക്ടിവിറ്റി ണെങ്കിലും എന്ത് ചെയ്യാനൊക്കെ എൾപ്പാണ്.
അതെ അതെ പിന്നെ ഞങ്ങക്കു അങ്ങേന്നെ ഇപ്പം ഇ ഇന്ന ഇന്നലെ ഏ മോള് വെ മോൾടെ മിസ്സ് ഓളും മൂന്നാം ക്ലാസ്സ്ക്കാണ്. അപ്പോ ഏ നോട്ട് ബുക്സും എണ്ണങ്ങളും ഒക്കെ പറഞ്ഞിട്ട്ണ്ട്. ഞങ്ങള് സാധനങ്ങളൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇല്ല ഇല്ല. അതൊക്കെ പോയിൻ ഹേ ഞാൻ നെയ്സ്ലിപ്പ് ഏ എന്താ പറയാ കൊടുക്കണം ന്നൊക്കെ വിചാരിച്ചിട്ട്ണ്ടായിരുന്നു ഇനിയിപ്പോ ഹോ വാട്സ ൽ മെസേജ് അയച്ച് കൊടുക്കണം ഇങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടോ?
ഉം അല്ല ഞാനഹ് ചെയ്തിരുന്നു ഇന്റെ നമ്മളെ സ്റ്റുഡൻസിന്റെ പേരൻ്റ് ഒക്കെ ചെയ്യ്ന്നുണ്ട്. അപ്പ ഇന്നോട് ചോദിച്ചിട്ട്ണ്ടായിനു ഞാൻ പിന്നെ അഹ് ഇൻക്കൊരു അത്ര അല്ല എന്റെ കൊഴപ്പൊന്നുല്ല എനിക്ക് എന്താ അറിയില്ല ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല.
അഹ് ശരി അങ്ങനെയല്ല നമുക്കിപ്പം ആ മക്കളുടെ ഫോട്ടോയും പേരും അതവര് അയ്ല് ഇങ്ങട്ട് അടിച്ചു വരുമ്പഴേ അവർക്കും ഒരു ഇഷ് ടാണ് പിന്നെ നമുക്കും പെട്ടെന്ന് ബുക്കുകള് ഏ എന്താ പറയാ മൻസ്സിലാ അഹ് അപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിരുന്നു. എന്താ പറയ ഇപ്പം ഈ സ്കൂൾ സമയത്ത് എല്ലാവരുടെ സ്റ്റാറ്റസിൽ കൊറെ ആളുകൾ അത്ങ്ങനെ ചെയ്തു കൊടുക്ക്ണ് ണ്ട്.
ആ ഇണ്ട് ഇണ്ട് ഇണ്ട് അങ്ങനെ അയിന് വേണ്ട ബോട്ടിൽ വേണ്ടതും അങ്ങനെ ഓരോ
ആ അങ്ങനെ ഞം ബോട്ടിലന്നും ഞാൻ ചെയ്യാറില്ല ഞാനിങ്ങനെ നെയ്സ്ലിപ്പിൽ മാ നെയ്സ്ലിപ്പ് മാത്രം അങ്ങനെ ചെയ്യാറ്ണ്ട്. ഇഞ്ഞിപ്പോ എല്ലാ സാധനങ്ങളും ബാഗൊക്കെ ഇപ്രാവശ്യം രണ്ടു പേർക്കും വാങ്ങണം. ഇങ്ങൾതോ? ബങ്ങൾക്കൊക്കെ ബാഗ് പ്പണ്ടോ?
ബാഗ് ആ അതക്കെ കഴിഞ്ഞ വർഷത്തേണ്ട് അതൊക്കെ നമ്മള് നല്ല വെയില്ള്ള സമയത്തേ നന്നായിട്ട് കഴുകി അഒടെ വെ ച്ച്ട്ട്ണ്ട് മോള് ഇങ്ങനെ പർഞ്ഞ് പർഞ്ഞ് ഇൻക്കറിയാം വെ ലാസ്റ്റ് ആകുമ്പോ മഴ ആയിരിക്കുംന്ന് വിചാരിട്ട് കാരണം അപ്പ വെച്ചിട്ട് നമ്മക്ക്
അതെ അതെ
ഓള്ങ്ങനെ പർഞ്ഞ് ബാഗ് വേണം ഞാൻ പർഞ്ഞ് കഴിഞ്ഞ വർഷം വാങ്ങിയതാണല്ലോ ഇപ്പഞ്ഞ് അത് മതിന്ന് പർഞ്ഞ് അങ്ങനെ സമ്മയ്ച്ചിട്ട്ണ്ട അപ്പ അതുകൊണ്ട് ആൾക്ക് പ്രശ്നല്ല. പിന്നെ പിന്നെ വേ വേറെ പൗച്ച് ആ പിന്നെ അ പകരം പിന്നെ അവർക്ക് പൗച്ച് അതേപോലെ റൈസർ ഇണ്ടല്ലോ ഇങ്ങനെ ലിപ്സ്റ്റി ഹ് ലി ആ ലിപ്സ്റ്റിക്ക് മോഡല് ഇങ്ങനെയക്കെളേള അങ്ങൻത്തെ കൊർച്ച് കാര്യങ്ങള് ഓള് വാങ്ങിക്ക്ണ്. അതേപോലെ വാട്ടർ പോർട്ടിൽ ഉം
ഞാനും അതെ പിന്നെ ഞങ്ങക്ക് അവടെ മക്കക്ക് സ്കൂളിൽ ഫുഡ് കിട്ടും പക്ഷെ ഇവര് രണ്ട് പേരും ഫുഡ് കൊണ്ടോകത്തില്ല. അവര്ന്ന് പർഞ്ഞാല് ആ അവർക്ക് മ പിന്നെ ഫസ്റ്റിലൊക്കേന്ന ഒര് രണ്ട്, മൂന്ന് മാസം മഴയായിരിക്കല്ലോ. അപ്പം ഈ മഴത്ത് ഫുഡ് ഹ് ഓ ഫുഡ് വീട്ട് ആ ഫുഡ് കൊട്ക്ക്ണ ആ സ്ഥൽത്ത്ക്ക് പോവാന്ന് പറയ്ണെ കൊർച്ചധികം ബുദ്ധിമുട്ട്ള്ള കാര്യാണ്. മക്കക്കെ അപ്പ ചെ ആ എൻ എ അങ്ങനെ പറയ് അങ്ങനെ മക്കള് പറയ്ന്നെ കേട്ടു. അപ്പൊ അന്നാന്ന് ഞങ്ങളത് മിസ്മാരോട് ചോദിച്ചു പിന്നെ ഇവര്ക്ക്ന്ന് പറയുമ്പം ആ അവ്ട്ത്തെ കറികളും ഇപ്പം മക്കക്ക് ഒരു പച്ചക്കറികളും ഒന്നും ഇഷ്ടല്ലല്ലോ.
അഹ് ആഹ്
അപ്പ അത് കാരണം കൊണ്ട് അവര് ഇപ്പ കറി വേണ്ടാന്ന് പറ്ഞ്ഞാലും മിസ്സ്മാര് അത് പാരുംന്ന് പറഞ്ഞ് ഒഴിക്കും ന്ന് പറഞ്ഞ്
അപ്പത് കാരണം കൊണ്ട് മോളത് കൊണ്ടോവാറില്ല ഇങ്ങട്ട് പിന്നെ അവർക്ക് അവ്ട്ത്തെ അരി ഇങ്ങനെ ഭക്ഷണായാലും അവർക്ക് എന്തോ അവര് കഴിക്കുന്നില്ല പിന്നമക്ക് നമ്മക്ക് ടെൻഷനാണല്ലോ മക്കള് ഇനി പോയി ഫുഡൊന്നും കഴി
ആഹ് ഫുഡ് കഴിക്കാൻ അതോണ്ട് വീട്ട്ന്ന് കൊണ്ട് പോവലായിരിക്കും ലേ
കൊണ്ട്‌ പോവലാ അപ്പം ഞാന് അന്ന് ഞാന് ഏഹ് ഇനി അവ്ട്ന്ന് വാങ്ങിക്കോട്ടേന്ന് വിചാരിച്ച് ഞാൻ നല്ല കമ്പാർട്ട്മെന്റ്സ് പോലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലേയ്റ്റൊക്കെ വാങ്ങി കൊട്ത്തു പക്ഷെ അവര്ക്കത് യൂസ്ഫുളല്ല കാരണം അവര് കൊണ്ട്‌ പോവുന്നില്ലല്ലോ, ഇപ്രാവശ്യം ഇന്നട്ട് ഞാന് ടിഫിൻ ബോക്സ് രണ്ട് രണ്ടു പേർക്കും ഓർഡർ ചെയ്തു മറ്റേ ഓൺലൈനായിട്ടെ
ആഹ് ശെരി, അതെൻങ്ങത്തതാണ് സ്റ്റീല് ഉള്ളില് സ്റ്റീലിന്റെ കോട്ടിങ്ങ് വെര്ന്നതാണോ
ഉള്ളില് സ്റ്റീലിന്റൊര്തും ഒരു പിന്നെ പൊർത്ത് പ്ലാസ്റ്റിക്കും ആക്കെ വെര്ണെ ഒര് ക്യൂട്ടായിട്ട്ള്ളേന്നേണ് അപ്പം എന്താ പറയാ അത് മൂ നമ്ക്കനെ ഓരോന്ന്ങ്ങനെ നമുക്ക് വേറെ വേറെ എട്ത്ത് കഴിക്കാം ആഹ് അങ്ങനെ യൂസെയ്യാം അത് എന്റെ കൂടെ രണ്ട് സ്റ്റിക്കും പിന്നെ ഒരു സ്റ്റീലിന്റന്നെ സ്പൂണും ആഹ് വെര്ന്ന് ണ്ട്‌, അങ്ങനെ ത്രീ കമ്പാർട്ട്മെന്റ്സ് വെര്ണ് ണ്ട് പിന്നെ ഐലൊരു
ഞാനും വാങ്ങിട്ട്ണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആഹ് അയിന് നല്ല റൈറ്റ്ണ്ടാവൂലേ അയിന്
ഇല്ല ഇതി ഇതില് ഞാന് പൊറത്തൊക്കെ ചോയ്ക്കുമ്പോ നല്ല റൈറ്റ് വര്ന്ന്ണ്ട്, പിന്നെ അയിന്റെ ബോക്സ്മലും ആയി ത്തി ഇരുന്നൂറ്റ്റി എത്രോ ആണ് വെര്ന്നത്, പക്ഷെ ഇതിന് മുന്നൂറ്റി എഴുബേ രൂപ ആയിട്ടൊള്ളൂ അത്യാവിശം നല്ല വല്പ്പണ്ട് ആഹ് മൊത്തം ഏഹ് രണ്ടും കൂടെ അല്ല ഒന്നിനോ ഒന്നിന് മാത്രം
ഒര് സെറ്റ്ന് ആഹ്
ആഹ് ഒര് സെറ്റ് അത് ഏകദേശം നല്ല ഭംഗിയുണ്ട് കാണാന് പിന്നെ ഇവര് കട് ഫ്രൂട്ട്സൊക്കെ വൊക്കാൻ പറ്റിയ ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒര്തുംകൂടെണ്ട് പിന്നെ എയർ എയർ ഏയറ് പോവാനൊക്കെ ആഹ് കിട്ടി ഞാൻ ആദ്യം ഒരാൾക്ക് ഓഡറെയ്തു അത് വന്നേന് ശേഷാണ് ഞാന് അയിന്റെ ക്വാളി റ്റി ഒന്ന് മനസ്സിലാക്കീട്ട് മതിയല്ലോ രണ്ടും ഒര്മിച്ച് റിട്ടണടി ക്കണ്ടല്ലോ എന്ന് വിചാര്ച്ചിട്ട് ഒരാൾക്ക് ചെയ്യാം, അപ്പോക്കും ആ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി പിന്നെ ആ ഈ ഒര് സമയല്ലേ
ആഹ് ആഹ്
പിന്നെ ഞാന് രണ്ട് ബോട്ടിൽസ് വാങ്ങിയിരുന്നു സ്റ്റെയിലൻസിന്റെന്നെ സ്റ്റീല്ന്റെ ഇങ്ങളെങ്ങൻത്തെ ബോട്ടി ൽസാ വാങ്ങാറ് സ്റ്റീലെന്നേണോ
സ്റ്റീലിന്റെ സ്റ്റീലിന്റെത് അവടെണ്ട് അത് അവര് അവർക്ക് ഈ കളർഫുള്ളായിട്ട്ള്ളതേ പറ്റൊ
ആഹ് അതെലെ, ഞാൻ കളർഫുള്ളായിട്ട്ള്ളത് പെട്ടെന്ന് പൊ പോ പൊട്ടി പോവ്ന്ന്ണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്ലാസ്റ്റിക് വാങ്ങിയപ്പോ നമ്മള്പ്പം ഞാ ഞാന് വീട്ടില് ഇല്ലാത്ത സമയത്ത് തറവാട്ട്ല് കൊടുത്തയച്ച് പോയി അത് അവര് അവർ ക്ക് തെരക്ക് കാരണം ചുടുവെള്ളം ഒഴിച്ചപ്പോ അത് ചു കൊറച്ചയിഞ്ഞപ്പോ ചുരുങ്ങിപോയി കുപ്പി അപ്പോ ഒരു കുഞ്ഞ് കുപ്പിയായിപ്പോ വേറൊരു ഷൈപ്പിലായി അപ്പൊ ഞാന് പിന്നെ മോൾക്ക്‌ ഞാന് ഒരു ക്യൂട്ടായിട്ടുള്ള മറ്റേ ഏഹ് ടൈമിങ്ങനെ ടൈമിനനുസരിച്ച് നമ്മള് വെള്ളൊക്കെ കുടിക്ക്ണ ഒര് ക്യൂട്ടായിട്ട്ള്ള കു ഒരു ബോട്ടില് വാങ്ങി അത് പെട്ടെന്ന് ലീ അതിങ്ങനെ ലീക്കായിപ്പോയി പെട്ടെന്ന്
ആ അയിന്റെ താഴെ ഭാഗോ
അല്ലല്ല അതില് നമ്മള് വെള്ളം കുടിക്കുന്ന പോഷൻ തന്നെ നമ്മളിങ്ങനെ ചെരിഞ്ഞാലൊക്കെ ലീ ക്ക്‌ ആവുന്നുണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് പക്ഷെ അത് ലീക്ക് വരുന്നുണ്ട് അപ്പ പിന്നെ പിന്നെ ആണാല് പെട്ടെന്ന് നിലത്ത് വീണാലൊക്കെ പൊട്ടും അപ്പൊ ഞാൻ
ഉം അതന്നെ അത്ര വലിപ്പല്യ ചെറിയ കാണാൻ കുറച്ച് ക്യൂട്ടായിട്ട് പക്ഷെ ചെറുതല്ലേ
അല്ലല്ല അത് അത്യാവശ്യം വലിപ്പം ഉണ്ട്‌ വലിപ്പം എന്നാൽ സാധാരണ ഒരു ബോട്ടിലിന്റെ ആ ഒരു വലുപ്പണ്ട് സാധാരണ നമ്മള് വാങ്ങണ ബോട്ടിന്റെ അത്ര വലുപ്പണ്ട് അത്യാവശ്യം നീളുണ്ടായിരുന്നു വീതി അ അല്ലേലും നീളുണ്ടായിരുന്നു
ക്വാളിറ്റി കുറവായിരിക്കും എന്നാലുംല്ലേ
ആ പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അത് അവളുടെ അം അമ്മായി വാങ്ങികൊടുത്തായിരുന്നു പക്ഷെ നമ്മുക്ക് ഉം ആരുടേയാലും ക്യാഷ്ല്ലേ അപ്പം
ഉം
ഞാൻ ഇപ്രാവശ്യംന്നിട്ട് സ്റ്റെൻലെസ് സ്റ്റീലിന്റെ വാങ്ങിയപ്പോ നല്ല ക്വാളിറ്റി ഉണ്ട്ട്ടോ രണ്ടെണ്ണം ഓഫറിൽ മുന്നൂറ്റി അയ്മ്പത് രൂപ രണ്ടെണ്ണത്തിന് അപ്പൊ പക്ഷെ എന്താന്ന് വെച്ചാല് എന്താ അത് നല്ല ആയിരം എം എൽ ആയിട്ട് അത് നല്ല വലുപ്പമുണ്ട് അപ്പൊ എനിക്ക് തോന്നി അവർക്ക് ർക്ക് അത് മെയിന്റെയിൻ ചെയ്യാനും കൊണ്ട് പോ
വെള്ള് ആ ഇനി വെള്ളത്തിന്റെ വെയിറ്റും കൂടെ വരുമ്പോ അവര്
ആ ആ അപ്പൊ ഞാനത് റിട്ടേൺ അടിച്ചു ഇവിടുന്ന് വാങ്ങാം ചെറുത് അവർക്ക് ഒരു വലിപ്പത്തിനും അനുസരിച്ചൊക്കെ നോക്കിട്ട്
ആ ആ
വാങ്ങാം ഇനി കിറ്റ് ഓർഡർ ചെയ്യണന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു
ആ അപ്പൊ ഈ ലഞ്ച് വെക്കാനൊരു ലഞ്ച് ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാഗ്ണ്ടില്ലേ ലഞ്ചിന്റെ മറ്റേ എ ആ ആ അതൊരു കവറൊക്കെ ചെയ്തി ള്ള ഫോയി മറ്റേ ആ ഫോയിൽ കവറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലെഞ്ച് കിറ്റ് നമ്മള് ബാഗില് വെക്കണ കിറ്റല്ല ലെഞ്ച് മാത്രം കവറേ ആ അതിനായിട്ടുള്ളരു ഉം ആ ഒരു ഫോയിൽ പേപ്പർ ഒരു സിൽവറില് സിൽവറിന്റെ ആ ഒരു ഉള്ളില് വരുല്ലോ എന്താ ഫോയിൽ കവറാണോ എന്താ പറയല്
ഫോയിൽ ആ
ആ അലുമിനിയം ഫോയിൽ കവറ് അത് വരുന്ന ഒരു ബാഗ് ലെഞ്ചിനായിട്ടുള്ള
ആ ഓ ക ഇവിടെ നാട്ടില് കടയിലാണോ കണ്ട്
അല്ല അപ്പോ ഓ ഓൺലൈനായിട്ട് നമ്മള അവിടെ ടീച്ചേഴ്സ ഒക്കെ ഇങ്ങനെ പറഞ്ഞു നല്ലതാണ് ഫുഡ് നമ്മള് ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാല്
ലീക്കാവൊന്നില്ലായിരിക്കും ഇപ്പൊ ചില എന്തെങ്കിലും നമ്മള് ആ മെയിന്റെയിൻ ചെയ്ത് ആ അയ് ശരി അതെല്ലേ
പിന്നെന്താണ് നിങ്ങള് എങ്ങനെയാണ് രാവിലെ നേരത്തെ എണീക്കുവോ
ആഹ ഞാന് നേരത്തെ ആ ഇക്ക എണീറ്റ്പോവുമ്പോ എന്നെ വിളിക്കും അതുകൊണ്ട് ഞാനും വേഗം എണീക്കും ഉം ഉം ഉം
ആ ശെരി
അങ്ങനെ പിന്നെ എന്ന ആയിക്കോട്ടെ എന്നാ ശരിട്ടോ
എന്നാ ശരി ഓക്കെ